ആഹാ എന്തൊക്കെ
എന്തൊക്കെയാ വർത്താനം സുഖല്ലേ
സുഖാണ്
എന്താപ്പോ ബുധനാഴ്ച ഒക്ക ആയിട്ട് എന്താ പരിപാടി
സുഖം പരിപാടി ഒന്നുമില്ല വെറുതെ ഇരിക്ക വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്ക
ഏഹ് എന്താപ്പ അവസ്ഥക്കാ എങ്ങനെ പോണു
ഏഹ്
ബ്രേഫാസാ ബ്രേഫാസ് ഇങ്ങനെ പോണൂ
കേക്ക്ണില്ല ഏഹ് ഹലോ
ഹലോ
ഇ കോ വാണ്ട ഹലോ ഹലോ ഹലോ ഹലോ എന്താ അലോ അലോ അലോ അലോലാലാലാ ഇത് നമ്മൾ ചർച്ച ചെയ്യ്ണ വിഷയംഏതാ
ആഹ് എന്താ ഫുഡോക്കെ കഴിച്ചാ
ഫുഡ് കഴിച്ചു മന്തി, ബിരിയാണി, നെയ്ച്ചോറ് തേങ്ങാച്ചോറ്. എല്ലാം കഴിച്ചു രാത്രി വലീയ സൽക്കാരമായിരുന്നു
ആരെ സൽക്കാരം
കൂ കൂട്ടുകാരന്റെ വീട്ടില് സൽക്കാരം ഉണ്ടായിരുന്നു
ആഹ് നമ്മള് ഇവടെ സാധാ ചോറും സാമ്പാറൊക്കെനും
ഓ സാമ്പാർ സാമ്പാറ് ന്ന് കേൾക്കുമ്പോ കൊതിയാകുന്നു. ഒരുപാട് കാലമായി വെറും സ്പെഷ്യൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു
ഓഹ് ഓഹ് ഇങ്ങൾക്ക് അടുക്കെയ് ഞമ്മുക്ക് ഞമ്മളിപ്പ സാമ്പാർ, മുരിങ്ങക്കായും, വെണ്ട, ക്കിം, ക്യാരറ്റും, ക്യാബേജ്, ഒക്കെ ഇട്ട് കാണ്ട് രണ്ടീസ ആയിട്ട് സാമ്പാറെന്നെ. ഇവടെ പിന്നെ ഒരീസം ഇണ്ടാക്ക്യാ പിന്നെ ആഹ് രണ്ട് മൂന്ന് ദിവസത്തിന് നൽക്കും അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാണ്ട്
ആഹ് ഇവിടെ എന്നും മന്തി ബി ബിരിയാണി തേങ്ങാച്ചോറ് നെയ്ച്ചോറ് അങ്ങനത്തെ ഫുഡ് മാത്രമാണ് ഞാനാണെങ്കിൽ വയറ് നെറ്ച്ചു തിന്നു രണ്ട് നേരം തിന്നും
അതൊക്കെ ഭയങ്കര ശരീരത്തിന് ഭയങ്കര കേടാണ്. ആ ഒക്കെ ആലോചിച്ചുന്ന നല്ലാണ്. ഇപ്പ ഉള്ള
എന്നാലും ഒരു ദിവസം മരിച്ചു പോണ്ടേരും. അപ്പൊ എന്തായാലും തിന്ന്കാണ്ട് നേരം മരിച്ചു പോവാ
അങ്ങനെ അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല കാര്ണം ഞമ്മള് ഇപ്പോ സംഭവം ശരിയാണ് ഒരു ദിവസം നമ്മടെ മരണം തയ്യാറാക്കി വച്ചിട്ടുണ്ട്ന്നുള്ളതൊക്കെ ശര്യന്നേണ് ക്ഷേ അ വ ഇന്നാ പിന്നെപ്പ ഈ ട്രെയിൻ്റെ മുന്നിക്ക് ചാടിക്കോ. നമ്മള് എത്യായാലും മരിക്ക്ണ്ടോ ഇല്ലേറ്ഞ്ഞാണ്ട് അത് ഏതായാലും പാടില്ല നമ്മളെന്തെ നമ്മടെ ഭാത്തു നിന്ന്ള്ള കാര്യങ്ങള് നമ്മള് നീറ്റായി ചെയ്യണം
പക്ഷെ ഒരു തീവണ്ടിയുടെ മുന്നിലേ ള്ള ചാടി വിഴു എന്ന് പറയുമ്പോ അത് നമ്മുടെ ശരീരത്തില് ബുദ്ധിമുട്ടിക്കുന്ന പോലേ ആണ് പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ നമ്മടെ ശരീരത്തിലേക്ക് ഒരുപാട് ആനന്ദങ്ങൾ കടന്നു വരുന്ന്ണ്ട്
ആനന്ദങ്ങൾക്കൊക്കെ ആഹ് ഇതിനെ ആനന്തങ്ങൾക്കൊക്കെ ഒരു സൈഡ്ഫക്ട് ഉള്ള ഇതൊക്കെ ബദ്ധിമുട്ടുകൾ വരും എന്നുള്ളാണ് പ്രശ്നം ഇപ്പത്തെ ഒരു സമൂഹത്തിന്റെ മൊത്തത്തില്ള്ള പോക്ക് അങ്ങനെ ആണ് ഒരു എന്ത് നമ്മുടെ അത് എന്ത് നിയന്ത്രണത്തില്ലാത്ത ഫുഡ് ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ ഇള്ള ഭക്ഷണം ഭയങ്കെര ഞമ്മളെ ശരീരത്തിനും നമ്മളെ ഹെൽത്തിനൊക്കെ ഭയങ്കര കോട്ടം വരുത്തുന്ന എന്നാണ്.
പക്ഷെ മറ്റൊരു ഭാഗത്ത് ഈ അതിനൊക്കെ കത്തിച്ച് കളയാനുള്ള രാവിലെ ഉള്ള എക്സസൈസുകളും അതുപോലെ ഓട്ടം അതുപോലെ ഈ ജിമ്മ് കാര്യങ്ങളൊക്കെ കൂടുതല് ഇ കാലത്താണ് തൊടങ്ങീട്ട്ള്ളത്. നമ്മള് എന്താ ചെയ്യാത് ഭക്ഷണം നന്നായി കഴിക്കാ. അതിനനൻസരിച്ച് നമ്മൾ വ്യായാമം ചെയ്താല് മതി
ആഹ് അങ്ങനെ ആണെ കൊഴപ്പല്ല. അത് നല്ലൊരു മുന്നേറ്റട നന്നായി കഴിക്കാ അതിനൻസരിച്ച് നന്നായി വയങ്ങ പിന്നെന്ത്
ആഹ് ഞാനതാണ് ഇന്റെ ലിസ് ചെയ്യല് ഞാൻ ഏഹ് ഒര് രാവിലെ എല്ലാ ദിവസവും ഒരു പത്ത് കിലോമീറ്ററെങ്കിലും ഓടാറുണ്ട്. പിന്നെ ഒരു നൂറ് പുഷപ്പ് ചെയ്യും ഒരു ഇരുന്നൂറ് പുള്ളപ്പും ചയ്തിട്ടാണ് ഞാൻ എന്റെ ദിവസം തുടങ്ങാറുള്ളത്.
ആഹ് അങ്ങന ആവുമ്പോ അത്ര കുഴപ്പ്ല്ല മറ്റേത്ണ്ടല്ലോ നമ്മളിപ്പോ ഈ ഓഫീസിലൊക്കെ വർക്കെയ്യുന്ന കുറെ ആൾ ക്കാര്ണ്ടല്ലോ അവര് രാവില ക്ക്‌തെന്നും വീട്ടിന്ന് മാറ്റി എറങ്ങിയാൽ പിന്നെ അവര് വീട്ടിലത്തുമ്പോ പത്ത് മണിയൊക്കെ ആവും അപ്പോ അതിനിടയിലുള്ള അവരുടെ ഉച്ച ഫുഡ് ആവട്ടെ അതുപോലെ നാസ്ത ഭക്ഷണം ആവട്ടെ അതുപോലെ ഈ എന്ത് വൈന്നേരത്തെ കടി ആവട്ടെ അതൊക്കെ എന്താണ് അവര് ഹോട്ടലുകളെ ആശ്രയിച്ച്ങ്ങാണ്ട് നിക്കും അപ് അപ്പൊ അതന്നെ അവർക്കെന്തെയ്യും ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു എന്ത് ഓഫീസ് വർക്കാണേനും ഇന്നാലാണെങ്കിൽ അവര് വ്യായാമം ചെയ്യുന്നില്ലേനു ഇങ്ങനെ ഫാസ്റ്റ് ഭുക്ക് നല്ല കയിക്കും ചെയ്യുമ്പോ ഭയങ്കര കോട്ടം വരും എന്നുള്ളതാണ്.
ആഹ് കോട്ടം വരുന്നുള്ളത് ശരിയാണ് അതുകൊണ്ടാണല്ല ഇപ്പോ മലബാർ ഏരിയകളിലൊക്കെ ഫുള്ള് ഫുഡ് ഭക്ഷണത്തിന്റെ ഏരിയകളാണ് അപ്പൊ പെരുന്തൽമണ്ണ ഭാഗത്ത് ഫുഡങ്ങാടി എന്നുള്ള പേരിലന്നെ ഒരു അങ്ങാടി ഇണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഭക്ഷണശാലകള് ഇങ്ങനെ ഉയർന്നു പൊന്തുമ്പോൾ നേരെ അതിന്റെ ഓപ്പോസിറ്റായിട്ട് ആശുപത്രികളും ഉണ്ടാവും ഈ ആശുപത്രിയും ഭക്ഷണശാലകളും പരസ് പരം ബന്ധപ്പെട്ട് കെടക്കാണ് ഈ ഭക്ഷണ ശാലകളിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയസണായിട്ടാണ് മനുഷ്യന്മാര് ആശുപത്രിയെ ആശ്രയിക്കണ് അപ്പൊ അത് തമ്മില് ഒര് വലിയൊരു ബന്ധണ്ട് അപ്പ ഞമ്മള് സൂക്ഷിച്ചാ നന്നാവും
ഉം നമ്മളാനെ നമ്മള് നമ്മളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മളെ ഒരു ഡയറ്റ് കീപ്പെയ്യാ അതുപോലെ തന്നെ ഞമ്മളന്തെയ്യാ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നത് അതിനനുസരിച്ച് നമ്മള് വ്യായാമം ചെയ്യ എന്നൊക്കെ ചെയ്താല് നല്ലതാ ഇപ്പൊ ഈ ഭക്ഷണത്തിനെ പറ്റു പറയുമ്പോ നമുക്ക് എന്തെ നമ്മള മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഈ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന കുറേ അവസ്ഥകളുണ്ടല്ലോ അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റ് ഒരു
അല്ല എനിക്കത് കാലങ്ങളായിട്ടുള്ള ഒരു സംശയാണ് ആ ഓല നമുക്ക് ഞമ്മട നാട്ടിക്ക് കൊണ്ടുന്നാ എന്താ
അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ അമ്മളിപ്പോ ഓരോ രാജ്യത്തിനും അവരുടെതായ ആൾക്കാരുണ്ടല്ലോ അപ്പോ ഓല ഇങ്ങട്ട് കൊടുന്നാല് നമുക്ക് ഓലേം കൂടി എന്തെയ്യണ്ടേരും നമ്മൾ സ്വീകരിച്ചാണ്ട് അവരെയും കൂടി എന്ത് പരിഗണിക്കേണ്ട ഒരവസ്ഥ വരോല്ലോ നമ്മള നമ്മൾ ഓരോ രാജ്യത്ത് ച്ച് രാവിൽ തന്നെ എന്തൊരു കയിവുണ്ടല്ലോ ആ കവിന്പ്പുറത്തേക്ക് കടക്കുന്നുള്ളതാണ് പ്രശ്നം
പക്ഷെ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോളും ഭക്ഷണം കളയുമ്പോളും ഒക്കെ നമ്മള് പറയും പട്ടിണി കെടന്ന് മരിക്ക്‌ണ ഒരുപാട് ആളുകളുണ്ട് ലോകത്തിലെ പല ഭാഗത്തും മറ്റേ ആഫ്രിക്ക രാജ്യങ്ങളില് സുഡാനും മറ്റെടുത്ത് അവിടൊക്കെ ഉണ്ട്ന്നൊക്കെ പറയും പക്ഷെ നമ്മള് ആഹ് പറഞ്ഞിട്ടെ നമ്മുക്ക് എങ്ങനെ നമ്മളീ കൊടുക്കണ ഭക്ഷണം അവടെത്തിക്കാൻ കഴിയും അത് നമുക്ക് എന്താലും കഴിയൂല്ലല്ലോ പിന്നെ നമ്മള് വേസ്റ്റ് ആക്കണ ഭക്ഷണം നമുക്കെന്താലും വേസ്റ്റാക്കാനേ പറ്റുള്ളൂ
കൊറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് അഥവാ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് അത് എടുത്ത് വെക്കാന്ത്‌ ബാക്കി ആക്കല് അതുപോലെ തന്നെ അത് എന്തെയ്യാ ഒയിവാക്കുന്നതൊക്കെ നമ്മള് ആഹ് ഭക്ഷണം അവർക്ക് എത്തുന്നത് നിൽക്കില്ല നമ്മള് ഈ ഒരു യാഥാർത്ഥം തിരിച്ചറിഞ്ഞാണ്ട് അങ്ങനെ നമ്മള് ചെയ്യാതിരിക്കാനുള്ളീനാണ് അപ്പോ എന്തെയ്യ നമ്മളിപ്പോ ഭക്ഷണം ഒഴിവാക്കി നമ്മളിപ്പോ ഒഴവാക്കിച്ചിട്ട് ആ ഒഴിവാക്കേണ്ട ഭക്ഷണം അവിടുത്തിച്ചിച്ചിട്ട് ഓ ൽക്ക് കിട്ടാൻ പോണില്ല പകരം ഞമ്മള് ഞമ്മളെ ഈ നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹത്തിന് എന്തെയ്യാ നന്ദി പറയാ അതുപോലെ ത്തെ അത് നന്ദി നന്ദി പറയുന്നതിന് പകരായിട്ട് നന്ദികേട് കാണിക്കാതിരിക്കാ എന്നുള്ളതാണ് എനിക്ക് പറയാള്ളത്
ആഹ് ഭക്ഷണത്തിനോട് ഒരു അനാദരവ് കാണിക്കാതിരിക്കലെ
അതെ അതെ അതൊക്കെയാണ് അയ്ന്ന് പറയേണ്ടത് അല്ലാത്പ്പോ നമ്മള് ഇവിടുന്ന് ഫുഡ് എടു മാറ്റിവെച്ച് അല്ലെങ്കില് യുവാക്കൾ നിർത്തിയച്ചിട്ട് അവർക്ക് ഫുഡ് എത്താന്നുള്ളത്- അത് വേറെ ആലോയിക്കേണ്ട കേസാണ് പിന്നെ അവരെ സഹായിക്കാ അങ്ങനെ ഒരുപാട് ഇ രാഷ്ട്ര എന്ത് സഖ്യങ്ങളൊക്കെണ്ടല്ലോ അതുപോലെ തന്നെ എന്തെ ഒരുപാട് കൂട്ടായ്മകളൊക്കെണ്ടല്ലോ അവരെ സഹായിക്കാന്നുള്ളക്കെണ് നമ്മളിപ്പോ ഒരു ദിവസം ത്തെ പൊർത്തുന്ന് കഴിക്കേണ്ട ഫുഡ് മാറ്റി വെച്ച്ങ്ങാണ്ട് ആ പൈസ നമ്മളെന്തെയ്യാ
ഇപ്പൊരുപാട് സന്നദ്ധ സേവക സംഘങ്ങളൊക്കെ- ഒക്കെണ്ടതുപോലെ
അതെ അതെ
അപ്പൊ നമ്മള് അപ്പൊ നമ്മടെ ഒരു ഹുദവി ഉണ്ടല്ലോ റഹ്മാന്? റഹ്മാനൊക്കെ ഈ റമദാൻ മാസത്തില് ഫലസ്തീൻല് പോയിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ട്ണ്ട് പലസ്തീനിപ്പോ കൊറേ പട്ടിണിയുടെ സമയത്തായിരുന്നല്ലോ അവിടെ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയായിട്ട് പട്ടിണിയായിരുന്നല്ലോ? അതെപോലെ തന്നെ വേറെ പല രാജ്യങ്ങളും ഇപ്പൊ മറ്റേ ഏ പ്പി ക്കാരൊക്കെ കൂടുതലായിട്ട് അത് മ്മക്ക്പ്പൊ വ്യാപ്രദമായിട്ട് ഞാനങ്ങ് ശ്രദ്ധയിപെട്ടിട്ടുണ്ട്
അതെ അത്തരത്തിലാൾക്കാര് വരട്ടെന്നാണ് ഇന്റൊരു ആഗ്രഹും അങ്ങനെ
ആഹ്
നമ്മളിപ്പോ ഈ നമ്മളീ നമ്മളീ നമ്മളിപ്പോ ഈ കേരളത്തില് നമ്മള് ഇന്ത്യയില് ജനിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹം ലഭിച്ച ആൾക്കാരാണ് - നല്ലൊരു എന്ത് സമയത്തും നല്ലൊരു അന്തരീക്ഷത്തിലൊക്കെ വളർന്ന് വ ലുതാകാം പറ്റീ അത് തന്നെ നമ്മളെ ഫാമിലിയൊക്കെ നമ്മടെ കുടുംബങ്ങളൊക്കെ അതൊരു ആയ കാലത്ത് കൊറച്ചൊരു അധ്വാനിച്ചതിൻ്റെ - രു ബാക്കിയന്നോണം നമ്മളതില് രക്ഷപ്പെ ട്ടു പോകുന്ന്ള്ളത് ഭയങ്കര നമുക്ക് കിട്ടിയൊരു അനുഗ്രഹാണ് അപ്പെമ്മളെന്തെയ്യാ ഈയൊരു നമ്മളെ ഈയൊരു എന്തെയ്യ നിയന്ത്രണം മുറിച്ചുകൊണ്ട് നമ്മളെന്തെയ്യാ ബാക്കി യുള്ളോരെ സഹായിക്കാനെറങ്ങാന്ന്ള്ളത് വളരെ ഒരു പ്രശംസനീയമയറ്റ കാര്യാണ്
അതെ അത് ശെരിയാണ് നമ്മള് ദൈവത്തിന്റെ സ്വന്തം നാട്ന്നാണ് നമ്മളെ കേരളത്തിനെന്നെ പറിയ്ണത് നമ്മക്കവെടൊരു പ്രശ്നുല്ല ഇഞമ്മള് പെരേ പട്ടിണിയായാലും നമ്മക്ക് സ സാമ്പത്തികായിട്ട് നമ്മള് പിന്നോക്കം പോയാലും അങ്ങനെയാണെങ്കും നമ്മളെ അയൽവാസികളായാലും ബന്ധുക്കളായലും നാട്ടുകാരാണേലും നമ്മുടെ കേരളത്തില് എല്ലാ രും എറങ്ങിയിട്ട് നമുക്ക് സഹായിക്കും നമ്മളിപ്പോ സോഷ്യൽ മീഡിയെല് കണ്ട് ഒരു കുഞ്ഞിന് വേണ്ടീട്ട്- ഒരുപാട് ആൾക്കാര് പിരിച്ചു ഇന്നെട്ടത് പൂർത്തിയായിട്ടുണ്ട് അപ്പതുപോലെ കേരള ത്തിന്റെ ആളുകൾടെ മനസ്സ്ന്ന് പറഞ്ഞാല് അത്രത്തോളം ഒരു ടോളറൻസ് ഒരു സഹിഷ്ണുതാ മനോഭാവുള്ളൊരു മനസ്സാണ്
അതെ അതെ ആ ഒരു സാധനം നമ്മള് കേരളത്തിലെന്നെ കിട്ടൊള്ളൂട്ടാ ഞമ്മളെ ഈ ഇന്ത്യയിലെ ഇന്ത്യയിലായിന്ന്ള്ളല്ല ഇന്ത്യന്റെ ഇപ്പോ ഈ കേരളത്തി നിന്ന് വിട്ടുപോയാല് മറ്റെ ത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലൊക്കെ പോയാല്ള്ള പ്രശ്നെച്ചാല് അവർക്ക് എന്താണ് ഈ ഇയൊരു ഐക്യം നമ്മളീ കേരളത്തില്ള്ള പോലത്തെ ഒരു ഐക്യം അവിടെ ന്നുല്ല്യ അതിന് അവർക്ക് എന്ത് ഇൻക്ക് തോന്നുന്നേച്ചാൽ അവർ ക്ക് അവരെ നേതൃത്വം വഹിക്കാനുള്ള ആൾക്കാ ര് അവ്ടെ ഇണ്ടായിട്ടില്ലാന്ന് തോന്ന്ന്ന് അത് വരെ അല്ലെങ്കില് ആ നേതൃത്വം വഹിക്കേണ്ട ആൾക്കാര് തന്നെ അവരെ ചൂഷണം ചെ യ്ത് അവരെ ഏഹേ എന്ത് ഊറ്റി കുടിച്ചൂന്ന്ള്ളാ ണ് ഇന്റൊരു അഭിപ്രായം അത് നമ്മളെ ഈ കേരളത്ത് മാത്രേ അത്രത്തിലൊരു ഐക്യം കാണുന്നൊള്ളുന്നാണ്
എന്താണ് സമയം കയ്യാത്തത്? എട്ട് മിൻറ്റായിട്ടൊള്ളൂ
ആഹ് ഇങ്ങള് പറഞ്ഞോളി എന്താപ്പത്ങ്ങെനെ അത്ങ്ങെനെ അഹ് വിഷയാക്കണ്ട നമ്മക്ക് സംസാരിക്കാ വേറെ സാനങ്ങള്ണ്ടല്ലോ?
പണ്ട് ഞമ്മള് പണ്ട് കാലത്തൊക്കെ വെറും ഇവ്ടെന്ന് അരി ഭക്ഷണങ്ങളും ഗോതമ്പ് ഭക്ഷണങ്ങളും മാത്രായിരുന്നു പക്ഷെയിപ്പൊ യൂറോപ്പ് ഭാഗങ്ങള് അറേബ്യൻ ചൈനീസ് ഫുഡും അതുപോലെ അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫുഡ് വന്നിട്ടാണ് മനുഷ്യന്മാര് ഇത്രത്തോളം മോശാവാൻ തൊടങ്ങിയത് ഈ മന്തി ബിരിയാണി പോലെയുള്ള ഈ ഫാസ്റ്റ് ഫുഡ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങളിപ്പോ നമ്മുടെ വിപണിയില്ണ്ട് ഈ ഇതൊക്കെബാടെ കഴിച്ചിട്ടാണ് മനുഷ്യന്മാരാകെ വഷളാവുന്നത്
പക്ഷെ ഞാനതിനോട് യോജിക്കുന്നില്ല അത്പ്പൊ എന്ത് ഇപ്പൊ ആഹ താൻ പറഞ്ഞല്ലോ നമ്മളെ പണ്ട് അരിയും ഗോതമ്പ് ഒക്കെ ആയിരുന്നു മെയിൻ ഭക്ഷണം എന്നുള്ളത് അതിപ്പോൾ നമ്മൾ ഇപ്പത്തെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മള് ഈ അതൊക്കെ ഭയങ്കര നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ നന്നായിട്ട് എതിർ അപ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ഡയറ്റൊക്കെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഈ അരിഭക്ഷണമൊക്കെ കുറക്കാനാ പറയാ ഇപ്പോൾ ഇ വെസ്റ്റേണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഫുഡ് ഭയങ്കര ഓവറാണ് കാരണം അവരുടെ മ ചിക്കന് പല ടൈപ്പിലായിട്ട് അവർ വീണിലിറക്കുന്നു അതുപോലെ തന്നെ ഈ മന്തി അൽഫാം സാധനങ്ങളൊക്കെ പക്ഷെ ഈ വെസ്റ്റണ് ഉള്ളടുത്ത എന്ത് അവരെ ഇപ്പ അ അധികോ എന്താണല്ലോ ഈ എന്ത് ഫുഡ്ഡ് അഥവാ ഈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോ അതൊക്കെ ഞാനൊരു നല്ല അവരുടെത് പിൻപറ്റുക എന്നുള്ള നല്ലൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്
ആഹ അതും ശരിയാണ് പക്ഷെ ഈ ചില രാജ്യങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മള് എന്താ വെച്ചാ നമുക്ക് പുതുമയാണ് വലുത് കേ കേരളക്കാർക്ക് പുതുമ എന്നുള്ളത് വളരെ ഒരു ഇഷ്ടപ്പെട്ട പരിപാടിയാണ് പുതിയത് എന്ത് കണ്ടോ അത് സ്വീകരിക്കുക പുതിയ വസ്ത്രധാരണ ആണെങ്കിൽ അത് സ്വീകരിക്കും പുതിയ ഭക്ഷണ രീതിയാണെങ്കിൽ അത് സ്വീകരിക്കും, പുതിയ വീടിന്റെ സ്റ്റൈല് കാണാണെങ്കിൽ അത് സ്വീകരിക്കും അങ്ങനെ ഈ പുതുമയിലൂടെയാണ് ഈ പലതരം പ്ര പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്
ആ അതങ്ങനെതന്നെണ് നമ്മളിപ്പോ പണ്ട് ഈ നമ്മൾക്ക് ഞമ്മളുടെ ഒരു സാമ്പത്തിക ഭദ്രത നോക്കിട്ട് അല്ലല്ലോ പല ആൾക്കാരും എന്ത് വീട് കെ തും ബാക്കിയുള്ള പുറത്തുള്ള ആൾ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഇത്ര വീട് കിട്ടിയിട്ടണ്ട് അപ്പോൾ ഞാനും അതിനേക്കാൾ വെട്ടണം എന്നുള്ളൊക്കൊരു ഈ കാര്യം സംസാരിക്കാൻ മ്മക്ക് ഒരുപാട് സംസാരിക്കാന്ണ്ട് നമുക്ക് ഇൻഷാ അള്ളാ മറ്റേത് നേരിട്ട് കാണുമ്പളോ എന്തെലൊക്കെ സംസാരിക്കാം ഓക്കെ
ആ ന്നാ അഹ് തൽക്കാലം നിർത്തലേ
ആഹ അതെ അതെ ശരി ഇന്നാൽ